കേക്കോവോ
ആ കേക്ക
അവടെ കാലാവസ്ഥ്യൊക്കെ എങ്ങനൊണ്ട്
കാലാവസ്ഥ ഇപ്പോ മയൊക്കെ മാറി നിക്കെണ് ഇപ്പോ രാത് സാധ്യതണ്ട്.
ഞങ്ങളവിടിപ്പം നല്ല മഴയാണ്, മഞ്ഞാണ്.
ആ.
ഇടുക്കീൽ പൊതുവെ നല്ല മഴയും മഞ്ഞു ആയി വരുന്നു
ആ. അവിടെ മഴക്കാലാകുമ്പോ നല്ല ഇതാവും ലെ കൂടുതലാവുലെ
ആ ഇവിടെ രാവിലെയും വൈകിട്ട് സമയങ്ങളിലും ഭയങ്കര മഴയും മഞ്ഞും കാറ്റും
ആ.
ഞങ്ങ്ക്ക് ശീലവാണ്
ആ പിന്നെ ഇത് ലൊക്കെ യൂട്യൂബിലൊക്കെ കാണായും കറണ്ടൊക്കെ പോയ നാലഞ്ചോസം വീട്ടേ വരുള്ളൂന്ന്
ഇപ്പോ ഒള്ള എല്ലാ വീടുകളിലും തന്നെ ഇപ്പോ വന്ന് വന്ന് ഇൻവേർട്ടറും കാ കാര്യങ്ങളൊക്കെയായി റ്റ് ആദ്യത്തെ ആ പ്രളയത്തോടു കൂടി തന്നെ എല്ലാ വീട്ട്ലും
പ്രളയൊക്കെ എങ്ങനെയാ കൂടുതലായിട്ട് അവ്ടെ അങ്ങനെ
ഞങ്ങക്ക് ഞങ്ങക്ക് അങ്ങനൊന്നും ബാധിച്ചേന ഞങ്ങക്ക് തമിഴ്നാട്ടിൽ നിന്നാണോ മറ്റോ ഫുഡും കാര്യങ്ങളൊക്കെ വര്ന്നത് അങ്ങോട്ടും അത് തന്നെയായിരിക്കും വര്ന്നത്, ഇവടെ വേറെ കാര്യങ്ങളൊന്നുംല്ല മരോം വല്ല അങ്ങനെ ഞങ്ങടെ ഞങ്ങയോ ക്കെ താമസിക്കുന്ന ഹൈ റേഞ്ച് ഏരിയാണ് ഇങ്ങോട്ടൊന്നും പോ ഇത് വരെ ഇവടങ്ങനെ പ്രളയം അങ്ങനൊന്നും ബാധിച്ചിട്ട്ല്ല ഇത് വരെ
അല്ല കൃഷിയൊക്കേം
കാപ്പിക്കുരു, തേയില ഞാ എനിക്ക് ഒക്കെ മെയിൻ ആയിട്ട് തേ ഏലമാണ്
ആഹ്
ഏലം കൃഷിയണോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കൃഷി ഏലണ് അവിടെൊക്കെയോ
ഉ ഇവിടെ അങ്ങനെ അങ്ങനത്തെ കൃഷിയന്നല്ല ഇവിടെ മെയിൻ തേങ്ങാ തെങ്ങ് പിന്നെ ഉ നെല്ലുണ്ടാക്കണോരുണ്ട് കൊറച്ചൊക്കെ അങ്ങനെ ഇപ്പ ഈ ഭാഗത്തുന്നും അങ്ങനെ ഒരു പ്രോപ്പറയിട്ട് പറയാനുള്ള ഒരു കൃഷിന്നുമില്ല നമ്മുക്ക് ആവശ്യത്തിനുള്ളത് അത്രേ ഉള്ളു വാഴ തെങ്ങ് കവുങ്ങ്
പ്രളയത്തിനൊക്കെ അവിടെയൊക്കെ വെള്ളം കേയറിയായിരുന്നോ
ആ ഞങ്ങട്ട് പരിഴപ്പില്ലന്ന് പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത് വരാൻ തന്നെരെ എല്ലാരും ഇഞ്ഞു പോയിരുന്നു സ്കൂളക്കൊക്കെ മാറ്റ ക്യാമ്പ് നട പോയിരുന്നു എവിടെല്ല പത്തന് മുറ്റത്തൊക്കെ നല്ല വളംനിന്നെങ്കിലും അകത്തൊക്കെ ഒന്ന അല്ല കൊഴപ്പല്ല്യ പക്ഷെ കൊറേര് ഒരു കിലോമീറ്റർ അപ്പുറം വരെ വല്ല വീടുകൾക്കും നമ്മൾക്കും കേറല്ല ഞങ്ങള് കൊറച്ച് വീട് കൊറച്ച് ഉയർന്നതക്കടണ്ട്
കരണ്ട് പോയി കുറച്ച് മരങ്ങൾ ക ഞ്ഞു എന്നല്ലാതെ വേറെ വിഷയൊന്നും ഞങ്ങളുടെ ആ ഏരിയൽൊന്നും ഉണ്ടായിട്ടില്ല
ആഹ ആ ഇവിടെ പോസ്റ്റ് വീട ഞങ്ങള് മുറ്റത്ത്രു പോസ്റ്റ് ഉണ്ടായില്ല ആ അതൊരു മൂലയില ആയതുകൊണ്ട് വീട്ടന്നൊക്കെ അത്ര പ്രശ്നമായില്ല അന്ന് വീട്ട് പിന്നെ കുറച്ച് അങ്ങനെ ത്ണ്ടായി പിന്നെ ഞങ്ങളെ മുറ്റത്ത് ഫുള് വെള്ളമായിരുന്നു കൊറേ ദിവസം അ ഇറങ്ങാൻ പറ്റൂലേനീ പാമ്പൊക്കേ വന്നി രുന്നുന്നെ അകത്തൊക്കെോട്ട് വെള്ളം കേറിയില്ല അങ്ങനൊക്കെയ പാ മ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെെ വുമ്പോലാണല്ലോ പ്രശ്നം പുറത്തൊക്കെ ഒന്നിനെ ഇറങ്ങാൻ പറ്റുന്നില്ലേ
പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ കൊറോണക്കോ കൊറോണ
ആഹ് പപ്പണ്ടാവലേ
ഉം കൊറോണ വന്നപ്പോ പോല ഞങ്ങളുടെ അത് വലുതായിട്ട് അധികം ബാധിച്ചിട്ടില്ല ഞങ്ങുളു അപ്പോഴൊക്കെ ഞങ്ങള് വെളിയിൽ ഇറങ്ങി നടക്കുവ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു
കൊറോണയാലും ഞങ്ങള് ഗൾഫിൽന്ന് ആള് വന്ന ഇപ്പൊ ഇവിടെ എല്ലാരും വേറെ വീട്ടിൽ പോയി താമസിക്ക പിന്നെ രണ്ടാഴ്ചയോളം ക്വാറന്റൈനൽ ഒന്നൊക്കെ അങ്ങനെയ ആണല്ലോ ഇരിക്കണല്ലോ ഒറ്റക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ചു രണ്ടാഴ്ച കഴി ഞങ്ങള്ൾ വന്നു ആ
ഓ ശരി ശരി
എന്തെങ്കിലും ജോബ് ഏ കൃഷിയായ്റ്റില്ലോ
എന്തോ
കൃഷിഎനൊള്ളല്ലേ എന്തേലും ജോലി
ജോലിയുണ്ട് ജോലിയുണ്ട് ഇവടെ റിസോർട്ട് കണ്ട അടുത്ത് അയ്ന്റെ മാനേജറായിട്ട് വർക്കെയ്യുന്നു
ആഹ
താങ്കളെന്നെയ്യുവാ
ഞാനിപ്പോ ഒരു ചെറിയ കോഴ്സ് ട്ത്ട്ട്ണ്ണ്ട് സിടിടിസി
ഉ ഉ ഉം മക്കളൊക്കെ
മക്കളൊക്കെ സ്കൂൾപോയി ഏ വന്ന്കിലോത്തും സ്കൂൾ വിട്ട് വന്ന് എടുത്തെനേണ് സു സാതാ സർക്കാർ
ശരി ശരി പ്പൊ മഴയുണ്ടോ അവടെ?
ഇപ്പ മഴല്ല്യാ കൊർച്ച് നേർത്ത വരെ നല്ല മഴേര്ന്നു ഫുള്ള് മുറ്റോം മുറ്റപ്പ ഞാനൊന്ന്- തൂത്ത് വാര്യള്ളൂ ഒരു ഫുള്ള് ഇല കൊഴിഞ്ഞ് പുളിയും. അ മറ്റേ ഒരു ചക്ക മാരൊക്കെ. ഒരു ചെറിയ ഐറ്റം ചക്ക ഇണ്ടല്ലോ അത്.
കാട ചക്ക കാടച്ചക്ക
ആഹ് അതുപോലെ അതിന്റെല മൊത്തം അപ്പതൊക്കെ.
ഈ ഫ്രൂസിന്റെ ഒക്കെ ടൈം കഴിഞ്ഞില്ലേ ഞങ്ങടിവടെക്കെ ഫ്രൂസിന്റെ ടൈം ആവുന്നേ ഒള്ളൂ. ന്നല്ല മഴയുള്ളപ്പളാ.
ആഹ് അതെ അത് ഒന്നും കിട്ടത്തില്ല അത് ഫുള്ള് പൂഴുവാ
ആഹ ഞങ്ങണ്ടിവിടെ പുഴൊന്നുല്ല അങ്ങനെ-
ആഹ മഴ പെയ്തു കഴിഞ്ഞാല് അത് മഴന്റെ മുന്നേ കാഴ്ച- ത്തിന്നിക്കും പക്ഷെ ഒന്നും കിട്ടൂല അപ്പൊത്തിനും തുഴുവന്ന-
ആ ഇവിടെ പുഴു ഒന്നും കേറത്തില്ല പക്ഷെ ഭയങ്കരായിട്ട്- അയ്ന്റെ മഴ സമയത്ത് ഈ വെള്ളചൊവയാവും. മൊത്തം ടെസ്റ്റ്ണ്ടാവില്ല വെള്ള ചൊവ കേറും പക്ഷെ ആ ടൈമി ഇഷ്ടം പോലെ മാങ്ങയും
ഏത് സമയത്താ ഏലൊക്കെ നന്നായ്ട്ടുണ്ടാവാ.
ഏതാ അങ്ങനെല്ല നമുക്ക് എപ്പളും വെള്ളം അടിച്ചോണ്ടിരിക്കും. ന്നാപ്പത്തഞ്ചുസ് സം കൂടുമ്പയ്ന്റെ ഇതെടുക്കും ഏലക്ക എടുക്കും നമ്മള്.
എടുക്കും ആ മഴക്കാലത്തും ഉണ്ടാവും.
മഴക്കാലത്ത് വെയ്ലത്ത്ന്നാ നാപത്തഞ്ചൂസം കൂടുമ്പ ന്നമുക്കയ്ന്റെ ഏലൊക്കെ എടുക്കാൻ പറ്റും അത്- പി വേറെ വിഷയൊന്നുല്ല വെള്ളവും വെള്ളവും കറക്റ്റ് മരുന്നും- വളവും -
മ്
ഉണ്ടെങ്കി നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഫീൽഡ് കിട്ടിക്കൊണ്ടിരിക്കും.
ഉം
അയ്നൊര് ഗ്യാപ്പ് കാണ-
അതെങ്ങനെ കൃഷിചെയ്യാ ഏലം തന്നെ കൃഷി അതൊ
എന്തോ?
എങ്ങനാത് കൃഷി തയ്യായ്റ്റ് മൊളച്ച്ക്കോ ആ?
തൈന്ന് പറയുമ്പോ നമ്മടെ ഈ ബോൺസിന്റെ ബോൺസ് തന്നെ നമ്മടെ ഈ മുല്ലച്ചെടി- ടികളൊക്കെഇല്ലേ അയ്ന്റെന്ന് കിഴങ്ങും തൈ ഉൾപ്പെടെ പറിച്ച്- ഒർണ്ണം വക്കുംമ്പം അതിന്ന് കൊറേയെണ പൊട്ടി മൊളച്ച് പൊട്ടി മൊളച്ച്
പൊട്ടി മൊളക്കും ആഹ് ആഹ് ആഹ- അങ്ങനെതെ ആ കണ്ടിട്ടുണ്ട് ഞാന് യൂട്യൂബിലൊക്കെ കണ്ടി-
മ് എന്റെ അടിയിലാണ് ഇടലും കാര്യങ്ങളും- രണ്ട് വർഷം എടുക്കും ആഹ ഞങ്ങൾ ഇവിടെ ന ടൂറിസ്റ്റ് പ്ലേസ് ആണ്.
ആഹ്
നന്നായിട്ട് ഏ ഈ ഏലം ഏലംകൃഷി മാത്രം കാണിച്ചു കാശുണ്ട ക്കുന്നവരും ഉണ്ട്.
ആഹ ആഹ ആഹ ആ ഡാമൊ ക്കെ അടുത്ത
ഡമൊക്കെ എനിക്ക് വിടുന്നുണ്ട് പത്ത് മുപ്പത് കിലോമീറ്റർ എന്റെ വീട്ടിന്നൊരു- ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ എടുത്തണ്ട് ഡാമിലോട്ട്. ഡാം എന്ന് പറയാ ഒരു ഇടുക്കി ജില്ലയുടെ ഒരു ഏറ്റവും മൂലക്കാണ് ഈ ഡാം എന്ന് പറഞ്ഞ സാധനം.
ആഹ ശരി ആഹ
എനിക്ക് ജില്ലന്റെ ഒരു കാശ ഒട്ടു തീര ആവ മൊത്തം- ഡാം പൊട്ടിയാൽ പോലും ഇടുക്കി ജില്ലയുടെ ഒരു ശഖരം പോലുംൻ പോകതെ ഉള്ളൂ
ആഹ ടുവാ ആഹ് ആഹ ആഹ
ഇടുക്കി ജില്ലയുടെ ഏറ്റവും ഒരു എറ്റയൊരെ മൂലക്കാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നെ. ഇടുക്കി ജില്ലയിൽ ആന്നേ ഉള്ളൂ.